ആ കൈച്ചോ കേക്കുന്നുണ്ടോ ഹലോ
ആ കേൾക്കുന്നുണ്ട്
ആ ഭക്ഷണംൊക്കെ കഴിച്ച എന്താണ്
ട്ട് തിരക്കായിരുന്നോ
ആ ഇവിടെ മക്കൾക്ക് രണ്ടാൾക്കും പനി
അതെല്ലേ
ആ അപ്പൊ അത് കാരണം സ്കൂൾ പ്ലേ സ്കൂളിലൊക്കെ വിട്ടോണ്ട് ഇപ്പൾ വിടാനന്നും പറ്റാഞ്ഞ രണ്ടുപേരും വീട്ടിൽ തന്നെള്ള കാണ്ണം ഫു ടൈം ബിസിയാണ് ഈ വയ്യായ്മയുടെ ഒ അസ്വസ്ഥതകളൊകെ അപ്പ എപ്പോഴും നമ്മൾ കൂടെ തന്നെ വേണം
ആ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല
ആ അതാ അപ്പൊ കുഞ്ഞുങ്ങൾ അടുത്തുള്ളൂ ഇപ്പൊ നമ്മള് വിളിച്ചാലും സംസാരിക്കാനൊന്നും എടുക്കാന ഒന്നും പറ്റത്തി അതാണ് പിന്നെ കൊറച്ച് ദിവസം സ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല
മകളെന്തെ
ഉറങ്ങി ഇപ്പൊന്ന് ഉറങ്ങി രണ്ടാള്
അതെല്ലേ
ആ ഇനി ഇച്ചിരി കുറവുണ്ട് അപ്പൊ മരുന്നൊക്കെ കുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാളും അങ് ഉറങ്ങി
ഉം ഹ ഭക്ഷണംക്കെ കഴിച്ചോ
ആഹ അവർക്ക് കൊടുത്തു ഞാൻ കഴിച്ചില്ല പിന്നെ കഴിക്കാന്ന് വിചാ വിശക്കല്ലേ രാവിലെ കഴിച്ചന്ന താമസിച്ചു മക്കളൊക്കെ സ്കൂളിൽ പോയാോ
മക്കൾ എണ്ടാലും പോയി
ഒരു കുഞ്ു മഴ പെയ്തു അപ്പൊ ഞാനിങ്ങനെ ഇരിക്കയാണ് കുറച്ച് കപ്പയ ഉണ്ടായിരുന്നു അപ്പൊ കപ്പ പുൊതുങ്ങാൻ വേണ്ടിയിട്ട് അത് പത്ത വെച്ചു അത് വെന്തോ വെന്തിട്ടക്ക ഇന്ന ര മീനില്ല ഞങ്ങള്ൾ പന്നി വാങ്ങി ഉണക്കക്ക് മീൻ ഉണ്ടായിരുന്നു ഉ വണക്കമേ പത്ത് ചേമ്പ് കറി ചേമ്പ് കറി വെച്ച
ആഹ് ആഹ്
പണിക്ക് പണിക്കാരുണ്ട് അപ്പം അന്നേരം അവര് പറഞ്ഞവർക്ക് പന്നി കറി വേണംന്ന് പറഞ്ഞു അപ്പം പിന്നെ പന്നി വാങ്ങിച്ചു പന്നി കറി ആക്കി
ആണല്ലേ
അവര് വരണേ രണ്ട് മണിയൊക്കെ കഴിയും
ആഹ് കഴിക്കാന്
അപ്പത്തേക്ക് ചോറൊക്കെ എടുത്ത് വെച്ചതാ ഇനി അവര് വന്നാ അവര് വന്നാ മതി
ആണല്ലേ
വരുന്നവരെ നമുക്ക് ഇങ്ങനെ ആരെങ്കിലുംക്കെ വിളിച്ചോ സംസാരിക്കുവോ വിശേഷങ്ങളൊക്കെ പങ്ക് വയ്ക്കാലോ
ആഹ്
മഴയുണ്ടോ അങ്ങോട്ട്‌
ഇവിടെ രാവിലെ മഴയുടെ ഒരു കാലാവസ്ഥ തോന്നി പക്ഷെ പെയ്തില്ല പിന്നെ നല്ല വെയിലായി ആഹ് മഴക്കാലം ആണെങ്കിലും അങ്ങനെ മഴയത്ര പോരാ
ആഹ് ഇങ്ങോട്ടേക്ക് മഴ പിടിക്കാനുള്ള ലക്ഷണംന്ന് എനിക്ക് തോന്നുന്ന ഇന്നിപ്പോ കൊറച്ച് കഴിയമ്പം ആഹ് കുറച്ചു നേരം മുമ്പ് ഒരു മഴ പെയ്തു മഴ ബല്യ പെയ്ത് മഴല്ല എന്നാലും ഒരു ചെറിയൊരു മഴ
ആഹ് ഇവിടെ ഇപ്പൊ കുറച്ചസായി മഴേ ല്ല നല്ല വെയില്
ഇത് കൊറെ ദിവസം കൂടിട്ട് ഇപ്പം ഇത്ര ഒരു മഴ പെയ്തത് അല്ലെങ്കിൽ ആ
ഇവിടെ ഇന്നലെയൊക്കെ വെയില് കണ്ടോണ്ട് ഞാൻ പോയി മുളകും മല്ലിയ ഉണക്കി പൊടിക്കാലോന്ന് വിചാരിച്ച് മേടിച്ചു പക്ഷെ രാവിലെ നല്ല മഴക്കാറ് നിന്നത് കൊണ്ട് ഞാനത് കഴുകി വെയിലത്തിട്ടില്ല പക്ഷെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ ത്തൊട്ട് നല്ല വെയില്
അപ്പം എന്നിട്ട് പൊടിപ്പിച്ചില്ല അതാവോ
പിന്നെ ഈ ഇല്ല ഇട്ടില്ല കാര്യം പിന്നെ കുഞ്ഞുങ്ങളുടെ പുറകെ ആയിപ്പോയി ഇപ്പ രണ്ടാളും ഒന്ന് ഉറങ്ങിയതേ ഉള്ളൂ അവര് എഴുന്നേക്കുന്നതിന് മുന്നേ ഒക്കെ ആണെങ്കി നമുക്ക് കഴുകി ഇടുകയൊക്കെ ചെയ്യാം പക്ഷെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ലല്ലോ ഇപ്പൊ ഒന്ന് ഉറങ്ങിയതേ ഉള്ളൂ അപ്പൊ ഉച്ചയായില്ലേ അത് കാരണം എനിക്കൊരു മടി ഇപ്പം ഇട്ടാലും വൈകുന്നേരം വരെ ചിലപ്പോ ഉണങ്ങി കിട്ടിയില്ലെങ്കി
മൂന്ന് ദിവസൊക്കെ മഴ നല്ല വെയില് കിട്ടണ
ആഹ് എന്നാലും നമ്മള് കഴുകിയിടുമ്പോ ആ നനവെങ്കിലും ഒന്നും മാറണ്ടേ ഇല്ലേ വീണ്ടും പിറ്റേനാവുമ്പം പൂപ്പലൊക്കെ പിടിച്ച് കഴിഞ്ഞ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വെയിലാവുമ്പോ ആ നനവ് ഒന്നും മാറി കിട്ടുവല്ലോ
മരവ് മാറും പക്ഷെ മുളകിന്റെ ഉള്ളില് വെള്ളം കയറിയാലും ഉണങ്ങണെ ങ്കില് രണ്ടും മൂന്നും ദിവസൊക്കെ പിടിക്കണം
ആഹ് ആഹ് മൂന്ന് ദിവസൊക്കെ എടുത്താ ഉണക്കുന്നത് എങ്കിലും ആ നനവ് മാറി വെ ക്കണം എനിക്ക് അതാ അല്ലെങ്കി പൂത്തു പോയാലോന്നുള്ള ഒരു പേടി
ശരിക്കും ഒരിക്കലും ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇനി നമുക്ക് വിശ്വിക്കാൻ പറ്റത്തില്ല
ഹലോ
ഒത്തിരി മേടിച്ച്ട്ടുണ്ടോ
ആഹ് മൂന്ന് കിലോ മൂന്ന് കിലോ വെച്ചാ വാങ്ങിക്കുമ്പോ പൊടിപ്പിക്കുന്നത് പിന്നെ അത് തീരുമ്പോഴത്തേക്കും അടുത്തത് ആഹ്
നമ്മള് പിന്നെ എല്ലാം മഴക്കാ അതാ ശരിക്കും ഒരു മെയ് മാസം പകുതിയപ്പോ മേടിച്ചാൽ മതിയായിരുന്നു.
ആഹ് അന്നേരം കഴിഞ്ഞ കൊല്ലം മേടിച്ചത് നല്ല രീതിയില് ഇരിപ്പ ഉണ്ടായിരുന്നു.
അല്ല കഴിക്കുവാണ്. ടെ കെട്ടി വെച്ചാൽ മതി, ആവശ്യം വരുമ്പോ ആവശ്യം വരുമ്പോ പോയി മതിയായിരുന്നു.
ആണല്ലേ അങ്ങനെ വെച്ചിരുന്നാ പൂത്ത് പോവത്തില്ലേ
അങ്ങനെ നല്ലതുപോലെ ഉണങ്ങിയ പൂത്തു പോകത്തില്ലല്ലോ
ആണോ, ഇല്ല ഞാൻ അങ്ങനെ ഉണക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ല.
ആഹ നല്ലതുപോലെ ഉണക്കിയിട്ട് നമ്മള് പ്ലാസ്റ്റിക്കിന്റെ കവറിനട്ട് നല്ല അതുപോലെ കെട്ടിവെച്ചാല് കാറ്റ് കയറാ തെ കെട്ടി വെച്ചാല് ഒരു മൂന്നോ നാല് മാസമൊക്കെ ഇരിക്കും. ആഹ മൂന്ന്
ആ ആാ ആാ ഞാന അങ്ങനെ അങ്ങനെ വെച്ചിട്ടില്ലാത്തോണ്ട് അറിയത്തില്ല ഇല്ല അങ്ങനെ ചെയ്താ മതിയായിരുന്നു ഉണക്കിന്
ആഹ ഉനക്കിങ്ങനെ വെച്ചാ മതി, ഇടയ്ക്ക് വല്ല വെയില് വരുമ്പോൾ ഒന്ന് ചൂടാക്കി ഇടക്ക് വെച്ചാല്
അപ്പൊ ആ ചൂടില എങ്ങനെ ഇരുന്നോളും ഉം ഒരുപാടൊക്കെ പൊടിപ്പിച്ച് വെച്ചിണ്ടങ്കിൽ പൂത്തു പോകൂലേ കട്ടയായി പോകൂലേ
ഇല്ല ഇത് മൂന്ന് മൂന്ന് കിലോ എടുക്കുമ്പോ നമ്മുക്ക് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മാസം എടു കൊണ്ട് തീരും.
ആഹ അത് അത്രൊക്കെ തീരുമോ
അത് അപ്പൊ വേറെ പാത്രത്തിൽ അടച്ച വെക്കും എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് കൊറച്ച് കൊറച്ച് എടുക്കും അങ്ങനെ എടുക്കത്തോള്ളൂ. എപ്പോഴും എപ്പോഴും തുറന്ന് എടുത്ത് വരുമ്പോഴല്ലേ പെട്ടന്ന് ചീത്തയായി പോവാ
ചീത്തയായിപ്പോവും ഉം ഉം അന്നേരം പിന്നെ കൊഴപ്പ
പാത്രത്തില് ഒന്നിച്ചിട്ട് വെക്കും പിന്നെ നമുക്ക് ആവശ്യ ഉള്ളപ്പോ കൊറച്ച് കൊറച്ച് അങ്ങനെ എടുത്തുവെക്കും
ഉം
മക്കളൊക്കെ പോയ അനക്കൊന്നുംല്ലല്ലേ
ആഹ് മക്കളില്ല, മമ്മി പിന്നെ അകത്തുണ്ട്. ഞാനിങ്ങനെ ഞങ്ങക്ക് അടുപ്പ് പൊറത്താ അപ്പൊ പിന്നെ അ കപ്പ വെച്ചിട്ട് കപ്പ പെട്ടെന്ന് വെന്ത് പോവുന്ന കപ്പയാണേ
ആണല്ലേ
അപ്പൊ നമ്മൾ നോ ക്കി നിന്നില്ലെങ്കി പെട്ടന്ന് വേവും അതിന് കാത്തു നിക്കുന്ന
ആ ഇവിടെ എന്നാ കപ്പ മേടിക്ക പക്ഷെ വേവ് നല്ല വേവുള്ള കപ്പയായിരുന്നു.
ഹലോ
ഒത്തിരി നേരം എടുത്തു വേവാന്
ആ വയൽ കപ്പ
ആഓ അതാണ്
ഇപ്പൊ വയലീന്ന് പറിച്ചൊണ്ട് വന്നത അപ്പൊ അതുകൊണ്ട് നല്ല ഫ്രഷ് ഫ്രഷോട് കൂടി തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം ഉം എന്താ കറിയൊക്ക ആക്കിയെ
കറിന്ന് ഉലുവ മീനായിരുന്നു അപ്പൊ അത് കറി വെച്ച് കപ്പയും വേവിച്ച് ഉലുവ അവിടെ എന്താ പറയാ ഉലുവ ആഹ് ഉലുവ ഇവിടെ അങ്ങനെ പറയാവ അവിടെ എന്താ പറയാന്ന് അറിയില്ലല്ലോ നല്ല ഉരുണ്ടിരിക്കുന്ന മീന് നറയെ മുള്ളൊള്ള
ആ അയിന്റെ ചുണ്ടത്ത് ഇങ്ങനെ നീളത്തില് ആ എന്നാ നീ
അത് തന്നെ നല്ല ഉരുണ്ടിരിക്കുന്ന മീൻ
കേരളത്തിലൊരുവിധം ഉണ്ട് പക്ഷെ തീരെ നേരിയത് പോലെയുള്ള ആ നല്ല നീളം നല്ല നീളം ഇ മീനെ ആ ഹാ ആ അതിനെന്താ പറയാന്ന് എനിക്ക അത്ര പക്ഷെ എവിടെ ആർക്കും അങ്ങനെ ഇഷ്ടൊന്നില്ല അത് അപ്പടി മുള്ളല്ലേ
ആഹ് ഇവിടെ പിന്നെ അങ്ങനൊ ഒന്നും ഇല്ല. ആഹ് നല്ല മള്ളുള്ള മീനാ പക്ഷെ കറി വെച്ചാ കഴിക്കാൻ ടേസ്റ്റാ
അങ്ങനെ തേങ്ങേ പുളിയും
ആഹ് മൊ ഇല്ല ഇപ്പൊ മുളക്ട്ടാ വെച്ചേ തേങ്ങ ഇട്ട് വെച്ചാലും ടേസ്റ്റ് അത് കഴി വറുത്തെരച്ച് വെക്കുമ്പോ കുറച്ചൂടെ ടേസ്റ്റാ
എന്തോ വർത്തര്ച്ചോ?
ആഹ് തേങ്ങ വറുത്തരച്ച് വെക്കുവാണെങ്കി കുറച്ചൂട ടേസ്റ്റാ ഇന്ന് പിന്ന അതിനുള്ള സമയൊന്നും ഇല്ലല്ലൊ അതുകൊണ്ട് അല്ലാതെ മുളക് കറി വെച്ചത് മുളകിട്ട് വെച്ചെ ആ അവക്കും
ആഹ് അതങ്ങനെ വെക്കും
നമ്മള് തേങ്ങ മുളക് സാധാരണ തേങ്ങ വറവൽ വരത്തില്ലേ അതേപോലെ തേങ്ങയും മുളക്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഏ എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് നല്ല ബ്രൗൺ കളറാകുമ്പോ അതരക്കും
ആ
എന്നിട്ട് അത് കലക്ക് കറിയാക്കും നമ്മള് സാധ മീൻകറി വെക്കുന്ന പോലെ കുടംപുള്ളിയൊക്കെ ഇട്ട്
ആ
ഉപ്പൊക്കെ ചേർത്ത് അത് കറി കലക്കി കറിയാക്കും
ആഹ് അതാദ്യയിട്ട് കേക്കുന്നയ ആ നമ്മടിവിടെന്ന് അങ്ങനൊന്നും ച്ചാണോ?
ആഹ് അത് വറത്തരച്ച വെക്കുമ്പോ നല്ല ടേസ്റ്റാ
അതേല്ലെ ആ ആദ്യമായിട്ട് കേക്കുന്നതാണ് വറത്തരച്ച് കറിയൊക്കെ വെക്കുന്നെ മീന് വർത്ത് മീൻ വറുത്തിട്ട് കറി വെക്കുന്നത് ഞാനാദ്യമായിട്ട് കേക്കുന്നയ
ആണല്ലേ ആഹ് ഇവിടെ അങ്ങനെക്കെ വെക്കും
അതെല്ലേ ആ ഒന്ന് പോയിട്ട് ഏത് മീനും വെക്കാൻ പറ്റോ?
ആ ഏത് മീൻ വെച്ചാലും നല്ല ടേസ്റ്റാ
അതെല്ലെ ആ എന്ന ഇനി
ആ മീന്റെ ഒരു ടേസ്റ്റും തേങ്ങയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോ കഴിക്കാൻ രസവാ
അതെല്ലേ എന്നായിനി മീൻമേടിച്ച് കറിവെച്ച് വെക്കണില്ല മീനപ്പ്പോ പിന്നെ ഉടഞ്ഞു പോവ തലങ്ങത്ത
ഇല്ല നമ്മൾ അത് തിളച്ച് നല്ലപോലെ തിളച്ച് പുൊടിയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ മീൻ ഇട്ടാ മതി മീൻ ആദ്യമേ തന്നെ ഇടരുത്
ആഹ ആഹ ആഹ
കറിക്കാത്തോട്ട് പുളിയൊക്കെ ഒന്ന് ഇറങ്ങിിക്കഴിഞ്ഞ് നോക്കിട്ട് ആഹ പിന്നെ മീൻ ഇടണം അപ്പൊ മീൻ ഇട്ട് നല്ല പോോലെന്ന തിളച്ച് പരുവായിയി കഴിയുമ്പോ അങ് ഓഫ് ചെയ് പ്ലൈം ഓഫ് ചെയ്ാൽ മതി
ആഹ ആ നമ്മളൊക്കെ ഇവിടെ അടുപ്പത്താണ് കറികളൊക്കെ വെക്കുന്നത് മ ആഹ മഞ്ച ജേ ആഹ മഞ്ചത്ത് കത്തിിക്കാത്താണ് നമ്മളിവിടെ നമ്മളിവിടെ കറൊക്കെ വെക്കുന്നത്
ആഹ ആ അങ്ങനെ ചെയ്യുമ്പോ കൊറച്ചൂടെ ടേസ്റ്റ് ആവുമല്ലോ
ആഹക്കെശ ആഹ ആഹ
ഉ
ക്ക്
എന്നാ ശെരി എന്നാ ഓക്കെ